ഉം കേൾ-
ഓ കേൾക്ക്ണ്ട് എന്താ വിശേഷം? ഭക്ഷണം കഴിച്ചോണ്ട്ക്കാണോ.
അല്ല അല്ല കുട്ടി കടല കൊണ്ടുവന്ന്ണ്ട് അതിങ്ങനെ തിന്നോണ്ട്ക്കാ. എന്തൊക്കെയാെന്നിട്ട് മഴല്ല മഴയില്ല വെയിലുംല്ല. ഇങ്ങനെ ചാറിയോണ്ട്ക്കും.
ഇവിടെ നല്ലല്ലേ പൊറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ.
ഉം ഉം ഇവിടെയൊക്കെ മഴയൊക്കെ ശരിക്ക് ഒരു മഴയൊക്കെ കിട്ടിട്ട് കൊറച്ചായി. ഉം ഇപ്രാവശ്യം അങ്ങനെ മഴ കിട്ടിയില്ല രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിട്ടുള്ളു.
ന്നാ ഇവിടൊന്നും നമ്മുക്ക് തുണികൾ ഒണങ്ങണില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെ.
അല്ലെ തുണികളൊന്നും ഒണങ്ങിട്ടില്ല മറ്റേ കാലാവസ്ഥേനും വെയിലും ഇല്ല. മഴയില്ല അതണുത്തോണ്ട്ക്കണ ഇതല്ലേ. അതോണ്ട് ഒണങ്ങുണുംല്ല ന്നട്ട് എന്തൊക്കെ ഫുഡോക്കൊ കഴിച്ചോ?
ഉം ഭക്ഷണം കായ കാക്ക കഴിച്ചണ് ഞാൻ കഴിച്ചില്ല മക്കള് തറവാട്ട് പോയതാ ഓലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക
ഉം തറവാട് എടുത്താ
ആഹ് ഇവടെ തൊട്ടെടുത്തന്നെ
ഉം എത്ര കുട്ടിയാള ഇങ്ങക്ക്
എനിക്ക് രണ്ട് എല്ലാർതും കഴിഞ്ഞാ പിന്നെ ഒറ്റയടിക്ക് പാത്രം കഴികിയാ മതിയല്ലോ
ഹ് ഉം അഹ്
അല്ലേ ഇങ്ങനെ ചെയ്തോണ്ട് ക്കണല്ലോ
പിന്നെ അത്ണ്ടാവും വേകാഅപ്പാെപിന്നെ അമുക്ക് മടിയാവുംചെയ്യും
ആഹ് മട്യാവും അപ്പൊപിന്നെ ഓൽതുംകൂടെ കൈഞ്ഞ് ലാസ്റ്റ് ഞാനട്ഇര്ന്നാല് ഒന്നിച്ച് ചെയ്താ മതിയല്ലോ ആഹ് രണ്ട് പെങ്കുട്ടിയോളാ
ഉം
ചെറ്താ ഒന്ന് അങ്ങനവാടിം ഒന്ന് നാലാം ക്ലാസ്സും
ആഹ്
അൻകൊത്രകുട്ടിയേളാ
ഒരു കുട്ടിണ്ട് ഉം രണ്ടര വയസ്സായ ഒരു കുട്ടിണ്ട്
ഒർങ്ങിയോ
ഇല്ലൈ ഒറങ്ങീട്ട്ല്ല ഉംഹു ഉച്ചക്ക് ഒറങ്ങിയാ പിന്നെ വൈക്ന്നേര്ത്തെ ഒർക്ക് കണക്കാ
ഏഹ്
പിന്നെ പന്ത്രണ്ടണീ കൺക്കാ ഞമ്മളാെർങ്ങിയാലും ഓലൊർങ്ങൂലാര്നിലേ
പാെവ്വാെല കൂടലേ
ഉം ഉച്ചക്കൈന് പരമാവധി ഒറങ്ങാതൊക്കലാണ്
ഓല്കട്ക്കുമ്പാെ ഞമ്മളെഓല് അമ്മള് കട്ന്നൊട്ക്കണല്ലോ
ആഹ് ഞാഐനി ഓനെ എന്താക്കും ഞാൻനോ ഒരു പതിനൊന്ന് മണിയെക്കെ ആവുമ്പാെഒർക്കും ഇന്നാലാെള്ളു പിന്നെ ഇൻക്ക് എന്തേലും പണിയെട്ക്കാംപറ്റാ അല്ലെങ്കി ഓനയക്കൂല്ല ഓഇങ്ങനെ ഒപ്പണ്ടാവും മീൻ നന്നാക്കാനാണെങ്കി ഐന്റൊപ്പം ആഹ് ഐ വീൻ നന്നാക്കാനാണെങ്കി ഐന്റൊപ്പം ഉണ്ടാവും വേറെന്തെങ്കിലും ഉള്ളി ഒൽ റ്റ്യാണെങ്കി ഐന്റൊപ്പണ്ടാവും അരിയാനാണെങ്കി അതും ഓൻ ചെയ്തേരും കയ്യ്മ്മങ്ങനെ കത് ത്യട്ടിയാലും പിന്നിം ഓനയന്നെ ചെയ്യും എത്ര പർണ് ട്ടും കാര്യല്ല ഓന്റട്ത്ത് പ്രായപ്പാെതാണ് ആഹ് ഇണ്ടേ ഓന്പ്പംമൂത്താപ്പിം ഇപ്പപ്പെക്കെ വന്നപ്പൊ ഓലെ ഇപ്പ അങ്ങനെ അവടെക്ക്ണ്ട് ഇതേവെരെ ഇവടെ ഇരിക്കേനി
ഇമ്മന്നും ഇല്ലവടെ
ഇന്ന്ട്ട് ഖും എങ്ങനെ
ഇങ്ങളാെറ്റക്ക് ആയിരിക്കൂലേ
അല്ലല്ല ഇമ്മിം ഇപ്പിം മൂത്തച്ചനും ഒക്കെ ഇണ്ട് ഞങ്ങള് രണ്ടാമത്തത്
ആഹ്
പിന്നെ മൂത്തച്ചൻ പെണ്ണട്ടില്ല
അത് ശരി കല്ണം നോക്ക്ണ്ടോ എത്ര വയസ്സാഎണ്ണ്
അ ഇല്ല ഉ ഉം നാപ്പത്താെന്നാെക്കെഐക്ക്ണ് ഇപേണ്ടാർണ് ട്ട് അങ്ങനെ നിന്ന്താ
ഇപ്പൊ പെണ്ണിനിം കിട്ടാല്ലലേ
ഉംഉം ഇപ്പ ഐന് അവനാന് അവനാന്റെത് കണ്ടെത്ത്ല്ലേ
ഇന്റെ താത്തന്റെ ഇപ്പട്ത്താ കൈഞ്ഞ് അറിയാ
ആഹ് അന്റെപ്പം നേരം വൈകിയോ
ഓക്ക് നാപ്പത് വയസ്സോ നുപ്പത്തെട്ട് വയസ്സോ ആയിണ് ഇപ്പട്ത്താ കയിഞ്ഞ് ഇഒര് അഞ്ച്മാസൊക്ക ആയിട്ടേ ഇണ്ടാവാെള്ളു
ഇഞ്ഞെന്തേലും ജോലി ഇണ്ടോ
ജോലിയൊന്നുംല്ല ഓക്ക് വാണ്ടാന്നർണ് ഇങ്ങനെ നടക്കേന്നെ
അങ്ങനെ
അങ്ങനെപ്പൊ ഉം ഒര് കല്യാണം കയിഞ്ഞ് ഉഷാറാണ് ഗൾഫില് പൊ ഓള് ഇപ്പൊ ഗൾഫിലാ
നേ
അളിയേന് നാപ്പത്രണ്ടോ അങ്ങനെ എന്തോ വയ വയസ്സായിണ് ഓക്ക് നുപ്പത്തെട്ടും
ഏയ്‌
ഞാൻ പറയാ ഏജാെക്കെ ഒക്കേ നെറ്യയ
ഉം ഉം ഹും റേഞ്ച് ഇല്ലല്ലോ?
ഏന്നെ
റേഞ്ച് കിട്ടണില്ല നിങളുടേത് മുറിഞ്ഞ് മുറിഞ്ഞ് പോവാണ്
ഇവിടെ റേഞ്ച് ഇണ്ട്. ഇപ്പൊ കേക്കില്ലേ?
ആ ഇപ്പൊ കേൾക്കണ്ട്
അയെ മായോൺ
എന്നിട്ട് ആ ആ ചിലവർക്ക് അങ്ങനെ ഒരു പ്രശ്നുണ്ടല്ലോ അല്ലെ?
മഴണ്ണ്ടാതായിട്ടാപ്പൊ
ആഹ്.
അപ്പേ ആദ്യോക്കെ ആണെങ്കി നമുക്കൊരു കല്യാണലോചന ആവുനി പറയാ.
ആഹ ഹുംഹും ആ തന്നെ.
ഏതായാലും ഏതോ പെണ്ണുങ്ങള്ണ്ടാവടി നല്ലത്.
മ് ഒന്നാമത് അയ്ന് വേണ്ടാന്ന്റഞ്ഞോണ്ട ഇങ്ങനെക്ക്ണ്
ഇവിടൊക്കെ അങ്ങനാ. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ട് രണ്ടെണ്ണം അങ്ങനെ.
മ്
ഒരു ഇരുപത്തിയെട്ട് വയസ്സുള്ള പെൺകുട്ടികൾ ഒന്നുംല്ലല്ലോ അവിടെ? ഇരുപത്തി നാല് ഇരുപത്തിഞ്ച് ആ റേഞ്ച്‌ ഒന്നും ഇല്ല ഇല്ലല്ലോ
കിട്ടനില്ല ഇപ്പ ഒന്നിനേം കിട്ടനില്ല ഇനി. വയസുള്ളേനെയും ഇല്ലാത്തിനെയും ഒന്നും കിട്ടില്ല.
താത്തന്റെ മോന ഇതാ കല്യാണം കഴിക്കാൻ നേരം വേകീട്ട് ഇപ്പം പെണ്ണിട്ടില്ല.
ഹേ എന്താ ന്നിട്ട് ഏട്ടത്തിക്ക് വറ്റിലുണ്ടോ?
വയറ്റിലോന്നുമായില്ല. ഓല് പോയിന് രണ്ടും നമ്മളെ ആ വലിയപെരുന്നാള് കഴിഞ്ഞേരം പോയേ.
ആഹ അളിയൻ എന്താ ജോലി?
അളിയൻ അവിടെ ബീഫമോ അങ്ങനെന്തോ ആണ്.
ആഹ ആഹ
അളി അളിയല്ലെ കല്യാണം കഴിഞ്ഞിനു പക്ഷെ ആ പെണ്ണില്ലേ പോയതാ
അങ്ങനെ പിന്നെ ഇബക്കാണ് വിധിച്ചത് ഏതാലും കുഴപ്പന്നുമില്ല. സുഖമായി പോണു. ഇനി ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാ മതീന്. ആഹ് ഓൾ അയിനും വേണ്ടി വെയിറ്റ് ചെയ്തേനി. ഓൾക്ക് ഗൾഫ് കാരനെ ഭയങ്കര ഇഷ്ടേന്. അദ്യെ പറയുന് ഗൾഫ് കാരനെ വേണം ഗൾഫുകാരനെ വേണം നമ്മള് പിന്നെ ഒന്നും നോക്കിയില്ലട്ടോ
ഉം ഉ നിങ്ങളെ
അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലായി.
ആ എന്നിട്ടെന്താ ഫുഡൊക്കെ എന്ത കൂട്ടാനൊക്കെ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
കൂട്ടാന് ഇതില്ലേ ബത്തൽ.
ആഹ ആഹ
ബത്തൽ.
ഉം പൊരിച്ചതോ?
ബത്തല് ബീര വറ്റിച്ചതും
ആഹ് ആഹ് നിങ്ങള് പീരാറ്റിക്കുമ്പ എന്താ പളി കൊടംപളി ഇട അതോ മറ്റേ ഇടോ
ന്റെ ഇന്റെ കെട്ടിയോന വറ്റിച്ചേ
ഏഹ് ഉം ഐ എല്ലും വക്കനാറിയോ മൂപ്പർക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കണ ഭയങ്കര ഇ്ടമായിരിക്കൂല്ലേ
ആഹ് ഞൻ ഉണ്ടാക്കി നന്നായില പറയണ്ടെ
ആ അ അല്ലാ അപ്പ എന്ത എന്ത ജോലി എന്ത
കൂലി കൂലി
ആഹ് നാട്ടിൽ തന്നെ ആയിരിക്കും ല്ലേ? ഇവിടെ അതോ വേറെ എവിടെലും പോവണ്ടോ? കറി എന്താന്നിട്ട്? ഹലോ. ഹലോ ഹലോ. ഹലോ. ഉം ഹലോ.